ആ എന്തൊക്കെയ വിശേഷം.
നല്ലത് എന്തൊക്കെയാണ് വിശേഷം ആ. കുട്ട്യേളൊക്കെ സ്ക്കൂൾട്ട് വന്നോ.
കുട്ട്യേൾ ഇനി ഒരാള് വരാണ്ട് ഒരാൾ വന്ന് കുളിച്ചാൻ കേറി.
ആ മറ്റാൾനി വരാൻ നേരം വൈകോ.
ആ ഓൻ അഞ്ചരൊക്ക ആകും ഓന്റെ സ്കൂൾ കൊറച്ച് ദൂരെയാണ് പോരാത്തെന് പോണ വഴിക്കൊരു റെയിൽവേ റെയിൽവേ ഇണ്ട് ഒക്കെ ട്രാഫിക് ഇണ്ട് ഒക്കെ കടന്ന് വേണം വരാന്.
ആ റെയിൽവേയും റോഡ് പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഇണ്ടെങ്കില് നല്ലോം വൈകുലേ. കുട്ട്യേളൊക്കെ സ്കൂളിട്ട് വരാനേ.
ആ.
ഇപ്പ റോട്ടിലൊക്കെ ഭയങ്കര തിരക്കുംല്ലേ വണ്ടിയേളെ തിരക്കുവാണ്.
ആ.
ഇപ്പ അയിന് പിന്നെ റോട്ട് കൂടെ റോഡ്ക്കൂടെ പോയിട്ട് അരുക്ക് കൂടെ പോവാനും കൂടി പറ്റാത്ത അവ
ആ എല്ലാട് അങ്ങനെ തന്നെ റോഡൊക്കെ വീതി കൂട്ടാ ഓല് സൈഡൊക്കെ വീതി കൂട്ടിയിട്ട്ങ്ങാണ്ട്. കൊറെ കേറ്റം ഇറക്കൊക്കെയാണ് ഞമ്മളെ പോലെ നട ന്ന് പോണ ആൾക്കാർക്ക ബുദ്ധിമുട്ട് വണ്ടിൽ പോണോർക്ക് പിന്നെ സുഖായിട്ട് പോവാ.
പിന്നെ കുട്ടികളെന്താക്ക്ണ്.
കുട്ട്യേൾ ഒരാൾ മദ്രസിൽ പോയി സ്കൂളിട്ട് വന്നാണ്ട് മദ്രസിൽ പോയിക്ക്ണ് ഒരാള് അവ്ടെ അപ്പൊറത്ത് മുറ്റത്ത് കളിക്ക്ണ്ണ്ണ്ട്.
ഉം. പിന്നെ ഹസ്ബെന്റ് എന്തെയ്യ്ണ്.
ഹസ്ബെന്റ് സൗദീലാ.
ആ. എന്താ അവിടെ എന്താ, ഫുഡ് കൊണ്ടോവും പിന്നെ. ഒരാള് വേടിക്കും ഒരാൾ കൊണ്ടോവും.
ആ എത്ര കുട്ട്യേളാ.
മൂന്ന് കുട്ട്യേളാണ്.
ഉം എത്ര വയസായി ചെറിയക്ക്
ചെറിയാക്ക് നാല് വയസ്
സ്കൂള് പോണണ്ടാ
ഇല്ലേ ഓനെ ചേർത്തുകാണ്ട് പിന്നോ പിന്നെ പോയില്ല ചേർത്ത കിട്ടീനു
അപ്പൊ ടീച്ചർമാരും പറഞ്ഞു ഇനി പിന്നെ വയസ്സ് തകഞ്ഞ്ഞിട്ട് ആടുത്തല്ലാം പറഞ്ഞച്ച മതി പറഞ്ഞു
ആഹ ചെറിയ കുട്ടിയല്ലേ അതൊണ്ടാവും
ആഹ്
നാല് വയസ്സിലൊക്കെ സ്കൂള് ചേർക്കണ് പക്ഷെ എല്ലാ കുട്ടികളും നിന്നോളന്നില്ല ചില കുട്ടികള് പെട്ടെന്ന് അങ്ങനെ വാട്ടിലൊക്കെ പോയി ശീമുള്ള കുട്ടികാണെങ്കെ പെട്ടന്ന് സ്കൂളിലായയാലും അവൾക്ക് പ്രശ്നംൊന്നും ഉണ്ടാവില്ല
ആ
അംഗൻവാടിലൊന്നും പോയിട്ടുണ്ടാവില്ലോ
ഇല്ല അംഗൻവാടി പോയിട്ടില്ലേ ഇവിടെന്ന് കൊറേ പോണം പിന്നെ ഇവിടെ ഒരു അച്ന്റെ കുട്ടി കുട്ടിയണ്ട് അയിെ ആ കുട്ടിനൊണെങ്കില് ഓല് ഇപ്പ ആ അംഗവാടി പറഞ്ഞക്ക അല്ലെങ്കിൽ രണ്ടാ കൂടി അങ്ങനെ പോയാലൊക്കെ നക്കും ഇഞ്ച് ചെർക്കൻ വട്ടിക്ക് പോയാ നക്കൂല്ലേ
ആഹ് അപ്പൊ ഒരെ പ്രായ മക്കളാകൻ പോലും തല്ലല് പിടിക്കൂല്ലേ
തല്ലൊക്കെ ഉണ്ടാവൂ ല ഇപ്പ ഇപ്പടന്ന് കയ പിന്നെ അവ ടീച്ചർണ്ടാവൂലേ എന്നാലും പോയാല എന്താറിയോ ഒരു പരിചയംണ്ടാവും പോയിക്കാണ്ടേ
ആ ആഹ് ഒരിങ്ങനെ ഒരു ഒരുപോലെ ഫ്രണ്ട്സയിട്ട് ഓക്ക് അങ്ങനെ പോവാ ഒരാള് വീട്ടില് നി നിക്കണെന്നുള്ള സങ്കടം മറ്റയാൾക്കും ഉണ്ടാവൂല
ആ അതന്നെ അപ്പൊ അടുത്ത വർഷം ആവുമ്പോ പിന്നെ ഓനെ പോകും ഓനെ അടുത്ത വർഷ ആകുമ്പോ ഓനെ പറഞ്ഞേക്കും അപ്പോൾ പിന്നെ ഇവരും സ്വാഭാവികമായിട്ട് പോകുമെന്നാണ് തോന്നത് അറിയില്ല ഇനി നോക്കണം
വീട്ടില് എങ്ങനെ ഒരു തല്ലൊക്കെ ഉണ്ടാക്കുവോ
ഏ
വീട്ടില് കുട്ടികള് തല്ലൊക്കെ ഉണ്ടാക്കൊ കോഴിക്കാ
വീട്ടില് തല്ലന്നെ ആണേ
ആ ഒരേ പ്രായം കുട്ടികളാകുമ്പോ പിന്നെ ഭയര ബുദ്ധിമുട്ടാവില്ലേ നോ
ആഹ് ഓക്ക് രണ്ട് ഇഞ്ച ഇലച്ചിക്ക് രണ്ട് ആൺ കുട്ടികളാണ് ആൺുട്ടികളാവക്പോന്നെേറെ നല്ലായിക്കാരല്ലോ പിന്നെ എഞ്ചച് ചേർത് രണ്ട് ആൺകുട്ടികളാണ്
ആ ആ ആൺ കുട്ടികളാണെങ്കി പിന്നെ ആ ആയ്നെ ആൺ കുട്ടികൾ അമ്പം തന്നെ വികൃതി കൂടുതലാവും പറഞ്ഞാലും കേൾക്കൂല
ഒരു കാര്യം കുട്ടികള് പറഞ്ഞാ കേക്കൂല അപ്പൊ ഇപ്പൊ ഒരാൾ ഒറ്റക്കാണെങ്കിൽ കുഴപ്പല്ലാതെ നിക്കൂട്ടോ രണ്ടാളും കൂടി കാവുമ്പോഴാണ് തീരെ പറഞ്ഞ കേക്കാത്തത്
ആഹ് അപ്പ പിന്നെ ഒരിക്ക് വികൃതിയാട്ടാൻ ആളില്ലല്ലോ ഇപ്പപിന്നെ ഓറ്റക്ക് നിക്കും
പിന്നെ ഇപ്പൊ കൊറയായില്ലേ വിളിച്ചിട്ട്
ആ കൊറേയായി ഇപ്പൊ ഇനി ഈ സ്കൂളൊക്കെ തുറന്ന് അവിടുന്ന് തിരക്കല്ലേ കുട്ടികള് രാവിലെ സ്കൂളി പോകലേ ഉച്ച ഉച്ചാവും പിന്നെഓല പോയി കഴിഞ്ഞ് നമ്മെ പണികൊക്കെ ഒരുങ്ങുമ്പോക്കെ ഉച്ചയായി പിന്നെ ഒന്ന് ഇരി നക്കാനോ കടക്കാനോ ഒക്കെ നോക്കുള്ളൂ അല്ലേ ചെയ്യാ
ആ അതന്നെ
കടക്ക ചെയുമ്പോക്ക് സ്കൂളിട്ട് കുട്ടികളെ തീന ഓൾക്ക് ചായ കടിയായിന്ന് എനിക്കിപ്പ മകന് മദ്ര പറഞ്ഞേക്കണം അപ്പൊ ഉച്ചക്ക് ശെരിക്കും കടക്കാൻ സമാധാനത്തി കടക്കാൻ പോലും പറ്റൂല
ഉ എന്റെ കയ്ൽ ആയാലും കുറച്ച് കോണാണ് എന്റെ കയ്യിൽ ഫോണ് കിട്ടൂലേ ഫോണ് ഫോണ് ഇങ്ങാനെ നെറ്റും ഉണ്ടാവില്ല
ആ അൺലിമിറ്റഡ് ആവലല്ലേ ലിമിറ്റഡ് ആവൂലേ കെ
ലിമിറ്റ ആണ് കയറ്റല്ലേ അത് നിങ്ങക്ക് അറിയാലോ ലിറ്റ് ആവുമ്പോ എത്ര പെട്ടെന്ന് കയ്യാന്നുള്ളത്
പിന്നെ ഒരു ജി ബി ഒക്കെ രണ്ട് തവണ ഒരു റീൽ തോണ്ട്പോക്ക് കഴിഞ്ഞില്ലേ
ആ എന്തെങ്കിലും ഒരു മെസ്സേജ് വരണെങ്കിൽ പിന്നെ ഞമ്മൾ അയച്ചക്കന്ന് റീചാർജ് ആക്കേണ്ട അവസ്ഥയാണ് ഇപ്പച്ച് ഏ നല്ല ബുദ്ധിമുട്ടാണ്
ഇവിടെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്പൊ അൺലിമിറ്റഡ് നെറ്റ് കയറ്റും പിന്നെ മകന്റെ ഫോണ് കേടണതൊണ്ട് ട് ഓന് ഇപ്പൊ വലിയ ഫോണില് കുറച്ചൊക്കെ നിയന്ത്രണം ഉണ്ട് മറ്റേത് ഓന് ഇരവാനാല് മണിക്കൂറും ഫോണ് തെരനൊന്ന് ഇപ്പ സ്കൂളൊക്കെ തരന്ന പിന്നെ സമയമല്ലല്ലോ അങ്ങനെ ഇരിക്കാാന്
ആ
അപ്പൊ പിന്നെ അങ്ങനെ പോണ് എന്നാലും ഫോണ് കൈ കിട്ടായി ഒന്നുമില്ല പക്ഷെ അതാ പണിയൊക്കെ ഒഴികഴിഞ്ഞാ പിന്നെ ആർക്കും വിളിക്കാനൊന്നും തോന്നൂല്ല ഒരുഭാത്ത ഇരികെ കടക്ക ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കും
ആ എന്തേ ചെയ്യണ്ടോ ഇപ്പൊ വർക്ക് എന്തെ ചെയുന്നുണ്ടോ
ഇല്ല ഇപ്പ ഇങ്ങനെ ഫോണൂ എന്താലും ഓൺലൈൻ വക്ക് ചെറുതായിട്ട എന്തെിലെെിയ പയ്മെന്റിന്റെ വർക്കുക എന്തെങ്കും എൊക്കെ ചെയ്യ അല്ലാതൊന്നുംല്ലപ്പൊ കുട്ടികളൊക്കെ കുറച്ചുംൂ ഒന്നന്ന് വലുതാവട്ട എന്നന്നട്ട് ഓോരോസ്വന്തം കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യൻഴാൽ പിന്നെ നമ്മുക്ക് പോവാാലോ
ആഹ അതന്നെ പിന്നെ വീട്ടിലടക്കണ്ട് നിങ്ങെ വീട്ട എല്ലാരൊക്കെയ ഉണ്ട്
വീട്ടില് എനിക്ക് ഞങ്ങളിവിടെ കൂട്ടുകുടുംബയിട്ട് അങ്ങനെയാണ് താമസം ഹസ്ബറിന്റെ ഉമ്മയും ഞാനും നീന്റെ രണ്ട്ു മക്കളും പിന്നെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും വൈഫും ഓലെ മൂന്ന് കുട്ടികളും പിന്നെ രണ്ട് നാതൂ മാരുണ്ട് ഒഓരപ്പഴയിലൊക്കെ വരുള്ളൂ കല്യാണം കഴിച്ച വിട്ടോടിത്തനോൽ
ആ പിന്നെ കൂട്ടുകടുംബം ഇപ്പൊക്കെ പിന്നെ അണു കുടുംബംയിക്കാണ്ട് ചുരുങ്ങാണല്ലല്ലേ
ആഹ ഇപ്പൊ എല്ലാരും ആ അവനാനും അവനാനന്റെ കുടുംബമായിട്ട് അങ്ങനെയാണ് ഇപ്പ എല്ലാരും എനിക്കും അങ്ങനെയാണ് താല്പര്യം പക്ഷെ ഇവിടെ ഐനൊന്നും ഇവർക്ക ആായിട്ടില്ല ഉ ജ്യേഷ്ഠനും ഓല സ്ഥലംഓ ആല സ്ഥലം വാങ്ങി വെച്ചിട്ടണ് വീടപണിൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെപ്പോൊ ഇപ്പത്തെ വീട് പണിയ ഇതിന്റെ ഇതിന്റെറെൊക്ക റേറ്റും കാര്യങ്ങളൊക്കെച്ച് നോക്കുമ്പോഴേ അതും ഭയങ്ക റിസ് ആാണ് അതിനുള്ളതൊക്കെ കണ്ട ഇത്തെ വീട് പണിക്കെക്കാനും പറ്റുള്ളൂ
ആഹ് എല്ലാർക്കും അങ്ങന തന്നെയാണ് ഒക്കെപ്പണ് കുടുംബ കാ ചുരുങ്ങല്ല അല്ലങ്ക ഈ കൂട്ട കുടുംബത്തണ്ടല്ലോ കൊറെ നിൽക്കുമ്പോൾ ഈ തമിൽ പ്രശ്നംുണ്ടാവും സ്നേഹം ഉണ്ടാവലേ
ആ അത് നല്ല നല്ല സ്വഭാവത്തിൽ നക്കണ സമയത്തന്നെ നമ്മള് വേറെ വേറൊയി പോയാ ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും
അയിനോക്കൂല
നമ്മ തല്ലു ഇതൊക്കെ തുടങ്ങ്പോഴക്കന്നെ വേറെ വേറെ ശരിക്കും ഈ ആണുങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോ് ആ ഞാന അെ വീട് വെക്കണം
ആഹ
വീട് വെച്ചിട്ട് ആണ് കല്യാണം കഴിച്ചച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സമാധാനം അല്ലെങ്കിൽരു കുട്ടിയൊക്കെ ആുമ്പോഴേക്കണെങ്കിൽ അവക്ക് വീടുമ്മൊക്കള്ള ഒരു ഇത് വേണം
ആ അതന്നെ.
ഇനി പിന്നെ കണക്ക കുട്ടികളെ ക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ബാധ്യതകൾ കൂടല്ലേ? അത് വരെ ഒക്കെ ഉള്ളു. ഓല്ക്ക് ഫ്രീയായിട്ട് നടക്കാൻ പറ്റുക.
ആ
ഒരുകുട്ടി ആകു ത്തേ തന്നെ ചെലവാ അപ്പൊ സ്കൂളിലൊക്കെ പറഞ്ഞു വിടണമെങ്കി എന്താ ചെലവ്?
ഈ റെ വരൂല്ലേ? ഇവിടെയുംങ്ങനെ തന്നെണ് അപ്പ ഞങ്ങള് പിന്നെ രണ്ട് മരുക്കൾ ഒരു വീട്ടിൽ തന്നെയാണ്. എന്നിട്ട് കുട്ടികളെ വിചാരിച്ചാണ് ഞങ്ങള ഏറെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരേ പ്രായം കുട്ടികളുംആയിട്ട്
ആ അതെ നമുക്ക് കുട്ടികളെ അങ്ങനെ ചീത്ത പറയാനും പറ്റ് പറ്റൂല. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഓലോ ഒന്നായി.
ആ പിന്നെ ഞമ്മള് വലിയവര് കൂടിയാല് അത് പിന്നെ പ്രശ്നമാവും.
ആ അത് പിന്നെ പ്രശ്നാണ്.
രണ്ടാൾ കൂടുമ്പോഴാണ് പറഞ്ഞ കേ കുലവ് ഇപ്പന്നെ എന്താ ഇപ്പ എന്താ ചെയ്യണറിയോ ഞാന അയല് തോരടനിട്ടീ തുണികളൊക്കെ വെറുതെവലിച്ച് താഴെ താഴെക്കിട്ടുക. ഏ അവൾക്ക് അതൊക്കെ ഒരു വിനോദമാണ്. അവക്ക് കാണുമ്പ നമ്മക്ക് ഈ റെ വരുലേ?
ആ ഓൾകിപ്പ അതൊക്കെ ഒരു കളിയാണ്. ഓല്ടെ പ്രായം അതാണ്.
അതാണ്. രണ്ടാള് കൂടിയാ എന്തൊക്കെയ കാട്ടൊ ഒരു കാര്യം കുട്ടികളെ പറഞ്ഞാ കേക്കൂലേ അങ്ങനെ തല്ലൂട അപ്പൊ നഞമ്മള് എന്താറിയാവോ രണ്ടു പേരായി മാറുമ്പളെ സ്നേഹം കൂടും. ഏ?
ആ അവനോന് അവനോന്റെ സ്വാതന്ത്ര്യം കാര്യങ്ങളും അതുണ്ടാവും.
ഉം. ഇത് ഓക്ക് വികൃതി കാട്ടെണെഒരു രസമാണ്. ചീത്ത പറഞ്ഞ ഒരു രസമാണ് ഓക്ക്. കു...
ഓലക്ക് പോലെ ചീത്ത പറയാണ് എന്നുള്ളത് ഇപ്പോ ഓക്ക് അറിയില്ലല്ലോ. കൊറച്ചും കൂടെ ഒക്കെ അന്തം വെക്കണ്ടേ ചെറിയ കുട്ടികളല്ലേ?
അതന്നെ. ഉം. പിന്നെ? പിന്നെ എന്താ കൊഴപ്പം. ഹസ്ബൻഡ് വരുന്നുണ്ടോ? വരാനായോ?
ഇല്ല ഇപ്പ പോയിട്ടുള്ളൂ രണ്ടു മാസം ആവണേള്ളൂ ആയിട്ടേ ഉള്ളൂ പോയിട്ട്.
ഉം
ഇനി വെക്കേഷൻ ഒക്കെ ആവുമ്പത്തേക്കിന് വരുവായിരിക്കും. അപ്പൊ വന്നാലല്ലേ കുട്ടികളെയൊക്കെ കാണുന്നുള്ളൂ. വലിയ ആൾക്ക് രാവിലെ സ്കൂള് വൈകുന്നേരം മദ്രസ അല്ല ഒന്നിനും ഒഴിവില്ലല്ലോ.
ആ
പിന്നെ ആകെ കിട്ടണ ഒരു ശനിയും ഞായറും അല്ലേ? അപ്പോഴും രാവിലെ മദ്രസ അല്ലേ? ഇനി വെക്കേഷനും ഒളളയിക്കാരൻ വരിക. അറിയില്ല ചെലപ്പോ പെട്ടെന്ന് വരാനും മതി. ആ അതൊക്കെ അവിടുത്തെ തീ തീരുമാനം പോലെയാണ് നമ്മളോട് ചോദിക്കൊന്നുമില്ല മുൂപ്പേർക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോ ഇങ്ങോട് പോരും.
പിന്നെ വേറെന്താ കോയപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രൂപ്പിൽതാണേ ഫോൺ ഏറ്റവും കജ്ജാണേ- കുട്ടികൾ പോകാനാ പോ നെറ്റ് ഓലുണ്ടല്ലോ പോകാനാകുമ്പഴത്തേക്ക് നെറ്റും ചാർജും കഴിച്ചെക്കുക. ഏ ഇനിയിപ്പോ ഒരു കുറച്ചുണ്ടെങ്കി അത് ഉച്ച ആവുമ്പോത്തിന് ചെറിയ കുട്ടി കണ്ടോണ്ട് ഓനോട് കഴിച്ച പിന്നെ ഇപ്പോ ഫോൺ എടുക്കാൻ പ്പില് ആക്ടീവ്കാനൊന്നും സമയമല്ലോ? നെറ്റ് ആൺലിമിറ്റ ഒന്നുംല്ല കയറ്റണത് ആകെ ഒരു ജി. ബി. യാ കയറ്റ അത് എ എത്ര നേരം ഉണ്ടാകുക?
ഒന്ന് മാട രണ്ട് വാട്സആപ്പില് രണ്ട് നോക്കുമ്പോൾ തന്നെ അത് പിനെ ടാറ്റ ഫുള്ളായി എന് മെസ്സേജ് വരും പിന്നെപ്പൊതിങ്ങനെ ഇരുപത്തിരണ്ട് കയററലൊന്നും ആ ദിവസം നടക്കൂലേ
ആഹ എല്ലായിടത്തുള്ള പ്രശ്നങ്ങള് അതൊക്കെ തന്നെയാണ്
അത്ര മതിന്ന് കരുതിക്കാണ് അത്ര മതിയതി ആണ് അതായ പിന്നെ ഓൾക്ക് ഫോണ് കിട്ടണില്ല അപ്പൊ എന്റെ മകളെ ഫോണ് കിട്ടണമെങ്കിൽ കാല് പിടിച്ചണം തരെവോ ചോദിച്ചണം ഫോണ് തരൂല ഓരോട് ഫോണ് തരൂല അവക്ക് ഭയങ്കര ഇറയാണ് എന്നാ ഫുഡും വേണ്ടന്നൊക്കെ പറയും
ആഹ ഇവിടെ അങ്ങനത്തന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോണ് വേണം
പിന്നെ എന്നായിക്കോട്ടേ എന്റെ മോനെ മോന് വരുന്നുണ്ട് തോന്നിയ ആ മോനെ ചോറ് കൊടക്ക വിളിക്കട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ഫ്രീ പിന്നെ ഫ്രീ ആവുമ്പോൾ വിളിക്കാംട്ടോ എന്നാൽ
ആഹ ശരി എന്നാ ശരി